എക്കവോ
ആഹ്
ആഹ് പിന്നെ എന്തോ ഉണ്ട് സുഖമാന്നോ ആഹ് കാപ്പൂടിയൊക്കെ കഴിഞ്ഞോ
ഓ കഴിഞ്ഞു
ആഹ് എന്തുവായിരുന്നു ഇന്ന് കാപ്പി
മുട്ടയുണ്ടാക്കി
പുട്ട് എന്നില്ല അയിന്റെ കൂടെ കറിയൊന്നും ഇല്ലയോ
കുട്ടും കെഴങ്ങ് കറി
ഒട്ടും കിഴങ്ങറിയോ നല്ല കോമ്പിനേഷൻ കെന്നല്ലോ ഞങ്ങള അടുത്തൊക്കെ പുട്ട് കടല പുട്ട് പഴം അങ്ങനെയൊക്കെയ അവിടെന്ന് പു
ആ ആ ആ പട്ടും കിഴങ്ങ് കറിയും ഉണ്ടാക്കി ഇടി ഉണ്ടായിരുന്നു എന്നിട്ട് അപ്പൊ അതും കൂട്ടിയൊക്കെ കഴിച്ച അതൊക്കെ കൊ
ആണോ മീനൊ
ആ ഓ മീൻ കിട്ടി നൂറ് രൂപക്ക് ആറ് ചാള
ആറ് ചാള അതായത് ഈ മത്തി ഞങ്ങള് ഞങ്ങങ്ങളിവിടെ മത്തിന്നാ പറയുന്നെ
ഓ ഞങ്ങ അവിടെ ചാളാന്ന പറയാ
ഉം നല്ല നല്ല ചാളയാന്നോ
ഓ നെയ്ച്ചാളേണ് അതുകൊണ്ട് കൊഴപ്പമില്ല
ആ അന്നലെ നല്ല രുചിയള്ളത ആയിരിക്കുവല്ലോ ആ അന്നേരെ ജോലിയൊക്കെ ഇനി കിടക്കുവ അല്ലേ ഉം അ പാചകൊക്കെ അറിയല്ലേ
ആ അത്യാവശ്യം കൊഴപ്പില്ല
ആ ഉ ഇനിയന്ത ഉച്ചയ്ക്ക് ഈ മ ത്തിക്കറി മാത്രമേ ഉള്ളോ അതോ
ഉച്ച ഇല്ല സാമ്പാർ ഇരിപ്പു ണ്ട് പിന്നെ ഇപ്പൊ കറി വെ ഒക്കെയണെന്നുണ്ടെങ്കി ചെലപ്പോ രാത്രി കൂട്ടല്ലോ എന്നുണ്ടെങ്കിൽ നാളത്തേക്ക് പിന്നെ എന്താ വേറെ എന്തെങ്കിലും ഉണ്ട ചമ്മന്തി എന്തെങ്കിലുംഒ ക്കെ ഉണ്ടാക്കണം
ആ അങ്ങനെ എന്തേലും ഒക്കെ വേ ന്ന് നിർബന്ധം ഉ ണ്ടോ അവിടെ
ഇല്ല അങ്ങനെ നിർബന്ധൊന്നുല്ല എന്നാലും ഇണ്ടാക്കാ കാഴിക്കോലോല്ലാം ആ
ഉ ഉ
രാവിലത്തെ ഇന്നത്തെ പണി ഇന്നത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പ പണിയൊന്നും ഇല്ല ഇപ്പ ഈ മീനങ്ങ കറിവ ക്ക്‌ അത്രേയള്ളൂ
ആ അനേരം വ ടി പണിയൊക്കെ നേരത്തെ തീർ ത ല്ലേ
ആ ഇവിടെ എല്ലാവരും ജോലിക്ക് പോണോണ്ടേ ഏഴ രാക്കും പൊഴേക്കും കഴിയും
ആണോ ആ ഞങ്ങളും രാവിലെ എല്ലാം ജോലി എല്ലാം കഴിഞ്ഞു ഇനി കൊറച്ച് അല്ലാതെ അല്ലറ ചില്ലറ ജോലിയൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്യാന്ന് വിചാരിച്ച് വന്നപ്പോഴാണ് മഴ ഇവിടെ തുടങ്ങന്ന്. അവിടെ മഴയുണ്ടോ?
അല്ല അവിടെ വെയിലാണ്.
ആണോ ആ ഇവിടെ ഇവിടെ നല്ല കോള് കയറിവന്ന് ദാ മഴ പൊടിച്ചു തുടങ്ങി.
ഇവിടെയില്ലാട്ടോ
ഉം ഇവിടെ നല്ല മഴ. അവിടെ എങ്ങനെ മഴ പെയ്താ വെള്ളമൊക്കെ നിക്കുവോ
ഏ വെള്ളം വരാറ് നിക്കാറുണ്ടെന്ന പറയണ്. പക്ഷെ ഇതുവരെയില്ല
ആ അടുത്ത അടുത്ത് കുളം ഒക്കെ ഉണ്ടോ?
ഓ ഇവിടെ കുളം ഉണ്ട് മീൻ പിടിക്കാറുണ്ട്.
ആണോ മീനൊക്കെ കിട്ടുവോ അതിനകത്ത്?
ആ
ആഹാ എന്തൊക്കെ തരം മീനൊക്കെയാ കിട്ടുന്നേ? ആ ബ്രാലി ആ വരാലി വ ബ്രാലി ആ ആ ഉം ആ വലിയ വരാലാന്നോ?
ഓ
ആ
വലിയ വരാലാ എന്നട്ട് ഞങ്ങളുടെ കസിൻസിന് അത്
ആന്നോ ആഹാ അതെന്താ അവർക്ക് അവിടൊന്നും കിട്ടത്തില്ലേ ഇതൊന്നും
ഏയ് ഇല്ല കിട്ടാറില്ല അപ്പൊ ഇവിടെന്ന് ഇണ്ടാക്കി പിടിച്ച് കയ്യുമ്പഴേ അവര് വിളിച്ചു പറിയും അപ്പൊ അവര് ടു വീലറിന് വന്നിട്ട് കൊണ്ടുപോകും.
ആഹ് ആഹ് ആ നല്ല ദൂരം ഉള്ള ഏരിയ ആന്നോ അവിടുന്ന്
ഓ കൊറച്ച് ദൂരം ഉണ്ട് ഒരു കിലോമീറ്റർ
ആണോ
അവര് എത്ര ദൂരായാലും വരും
ആണോ മേടിക്കാൻ വരുവല്ലേ?
ആഹ്
ആഹ് ആഹ് ആ ഒ
ഉം ഇന്നലെ ആഹ് വല്ല്യ മീനായിരി ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു അവര് പക്ഷെ മീന്ണ്ടായിരുന്നില്ല
ആണോ ആഹ് ആ ആ ശോ മീനൊണ്ടായിരുന്നേ കൊടുത്തു വിടായിരുന്നല്ലേ
ആ ആഹ്
ഉം പിന്ന മീ ഈ ഈ വരാലൊക്കെ കഴിക്കുവോ നിങ്ങള് കഴിക്കുവോ
ഓ ഞാൻ കഴിക്കല എനിക്കിഷ്ടല്ല
ആണോ അത് വരാലൊക്കെ കറി വെച്ച് നല്ലല്ലേ കഴിക്കാനായിട്ട് നല്ല
പക്ഷെ ഞാ ഞാൻ മാത്രേ കഴിക്ക ഞാനും ഇവിടെ എന്റെ മദറ മാത്രേ കഴിക്കാത്തുള്ളൂ
ആണോ ആഹഹ് ആ് ഹ ആ ഇത് വറുത്തൊക്കെ കഴിക്കാൻ നല്ലയാ നല്ല ടേസ്റ്റ്ള്ള മീന വരാല് മാത്രമേ കിട്ട
വേറെ എന്താ അതായിരിക്കും കിട്ടണേ ഞാന എല്ലാ പോവാറ് മീൻ പിടിക്കൻ ഇവടെ കൊറെ ആൾക്കാര് മീൻ പിടിക്ക്ണെ കാണാറ്ണ്ട്. പിന്നെ വീട്ടില് അച്ഛനും പിടിക്കാറ്ണ്ട്.
ആ അങ്ങനെയ ആ ആ ആ ഹാ അഅ് എപ്പം പോവു രാവിലെ പോവോ അതോ
മീം പിടിക്കാനോ
ആ
ഓ രാവിലെ രാത്രി യൊക്കെ പോകും.
ആ എങ്ങനെ ചൂണ്ടയിട്ട് പിടിക്കുവോ അ തോ വല വീശോ?
ചൂണ്ട യിടും അല്ലാതെ വല വീശാനായിട്ട് പൊഴയില്ലവടെ
ആ കൊ ചെറിയ കുളാല്ലേ ആ ഹ ഹ ഹ ഉം അ അങ്ങനെ ചൂണ്ടയിട്ട് പിടിക്ക്യാണ് ഇവിടെ നമ്മക്ക് അങ്ങനെ ഇല്ല നമ്മക്ക് ഇവടെ കായലൊക്കെ ഉള്ളത് കൊണ്ട് ആ നമ്മളങ്ങനെ ചൂണ്ടയിടാനൊന്നും പോയിട്ടില്ല.
ആ ആ കായലാവുമ്പോ കക്കയെക്കെ കി
ആ ക കക്കയ്ക്കക്ക് ഇഷ്ടം പോലെ കിട്ടും കക്കൊക്കെ വി മിക്ക ദിവസങ്ങളിൽ ഇവിടെക്കെ കൊണ്ടുവരാ ട്ടാറുണ്ട് കിട്ടാറുണ്ട് അവിടെ അങ്ങനെ അതൊന്നും കിട്ടത്തില്ലല്ലേ
ബന്ധുക്കൾ ണ്ട് കക്ക് മേടിക്കാറുണ്ട് വിട അപ്പൊ അവരോട് വിളിച്ചച്ച് ഇങ്ങനെ പറയും
ഓ അങ്ങനെയ അങ്ങനെ ആ കസിൻസിനോടൊക്കെ പറഞ്ഞ അവര് കൊണ്ട് തരുവല്ലോ
കൊണ്ടുവരും പക്ഷെ പറഞ്ഞ കഞ്ഞാ കിട്ടണമെങ്കി ഒരു കൊല്ലം കഴും
അങ്ങനെ കൊണ്ട് തരാനായിട്ട് ല്ലേ ഉം ക കേൾക്കാൻിഷ്ടമാണോ
ഓ ഞങ്ങൾക്കും ഇവിടെ എല്ലാർക്കും ഇഷ്ട
കക്കളിച്ച എന്ത കറി വെക്കുവോ അതോ ഫ്രൈ ആക്കുവോ
ആ ഫ്രൈ ആക്കും
ഫ്രൈ ആക്കും അല്ലേ ഞ ഞങ്ങളത് അച്ചാറി ഇടാറുണ്ട് ഈ കക്ക വ ചിട്ട് മീന മീനച്ചാറൊക്കെല്ലേ പിന്നെ നല്ല ടേസ്റ്റാ മീനച്ചാറൊക്കെ ഉണ്ടാക്കുന്നുന്നത് പോലെ
ഓ ഞങ്ങ എവിടെ മറ്റ എന്താ പറയാ ഈ കേരസൂര് അച്ചാറണ്ടട്ടോ
ആഹ ആ ആ ആന്ന് കേരച്ചൂര നല്ല ല്ലല്ലേ അച്ചാറി അത് ഈ അച്ചാറ് മീൻ ചനികളിൽ കൂടുതല ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉള്ളത് ചെ കേരച്ചൂര ഇട്ട് അച്ചാർ ഇടുന്നതാ
അത് നല്ല ടെസ്റ്റ് ആയിരിക്കും
എഡാ നിങ്ങൾ അങ്ങനെ ഇടാറുണ്ടല്ലേ
ഉം
ആഹ അന്നേല നിങ്ങൾക്ക് ഒരുപാട് മീനൊക്കെ കിട്ടുന്ന ഏരിയന്ന് തോന്നല്ലോ
ഓ കുഴപ്പമില്ല അങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്നു പാവങ്ങളല്ലേ
ആഹ് ഹാ ഹാ ഉം പിന്നെ ഇനി എന്തനെ ആ ഇപ്പൊ കൊറച്ച് ചുമ്പേ അങ്ങോട്ട് കഴിച്ചതേ ഉള്ളൂ
ഉം
ഇവിടെ ദോശയും ചമ്മന്തിയിരുന്നു
ഉം ഉം
ഉം പിന്നെ സൈഡ് ഡിഷ ആയിട്ട് ഒരു മുട്ടയൊക്കെ പൊരിച്ച് വെച്ച് ആമ്പൊ ഒരു തട്ടുകട ഫീല് നമ്മുക്ക്ണ്ടായി
ഓ കുക്കിംഗ കുക്കിംഗ താരാ
കുക്കിംഗ ഞങ്ങള്ൾ രണ്ടു പേര് ഞാനും ഉണ്ട് വൈഫും ഉണ്ട് ഞങ്ങള് രണ്ടു പേരും കൂടെ ചേർന്നാ ചെയ്യുന്ന അങ്ങനെ ഇന്ന രാൾ മാത്രം ചെയ്യണമെന്നൊന്നും ഞങ്ങളില്ല അങ്ങനെ രണ്ടപേരുമായി ചേർന്ന് ഹെൽപ്പ് ചെയ്ത് അങ്ങോ ഇങ്ങോട്ട് ഹെൽപ് ചെയ്തൊക്കെ ചെയ്യും
ആ അത് നല്ലതാ നല്ലതാ
ആ് അതാകുമ്പോ പെ ഈ ജോലിയൊക്കെ അങ്ങ് തീരും അങ്ങ് ഓരോരുത്തർ ഓരോ ഓരോരോ കാര്യങ്ങള് ചെയ്യാൻ നേരത്തെ പെട്ടെന്ന് ജോലി ഒതുക്കി ഒക്കെ അങ്ങ് തീരും അതാവുമ്പോ നമുക്ക് - എങ്ങോട്ടെങ്കിലും പോകണമെങ്കിലും നമുക്ക് പോകാൻ പറ്റും സമയം കിട്ടും ഉ ഞങ്ങൾ ഇന്നലെ ഒരു യാത്രയൊക്കെ പോയായിരുന്നു ഉം മ് ഇല്ല അത് കൊറച്ച് ദൂരയാ.. ഇന്നലെ അത് ഞങ്ങള് ബസ്സിലാ - പോയത് കാരണം - ഇപ്പം ബസ്സ്- ബസ് യാത്രയൊക്കെ ചെയ്തിട്ട് കൊറെ നാളായി
ആഹ് ആഹ് എങ്ങനെ ഇണ്ടായിരുന്നു എന്നിട്ട്.
കൊള്ളാരുന്നു നല്ലായിരുന്നു ഞങ്ങള് പോയി. ഈ ഒരു ഒരു വയിറ്റ് - വൈകുന്നേരം ഒക്കെ ആയി തിരിച്ച് വന്നപ്പഴത്തേക്ക്. അന്നേര ഈ സൈഡിലെ കാഴ്ച- ഈ ഇതൊക്കെ കാണ ലൈറ്റും കാ ക കടകളും ഒരുപാട് കാണാനൊക്കെ നല്ല രസമായിരുന്നു നമ്മളീ ടു വീലറിലൊക്കെ പോകുമ്പം ഇതൊന്നും ആസ്വദിക്കാൻ പറ്റത്തില്ലല്ലോ
ഓ
ഞങ്ങൾ ഇ ഒന്ന് ട്രാവൽ ചെയ്യാന്നും വിചാരിച്ചയാ ബസ്സിന് പോയതാ നമ്മുടെ അടുത്തൊരു ബന്ധുവിൻ്റെ വീട്ടിലോ ട്ട് പോയതാണ് ഇന്ന്
ആ ആണല്ലേ എന്നിട്ട് എല്ലാവർക്കും സുഖം
ആ സുഖം കൊഴപ്പൊന്നുല്ല ഇങ്ങനെ പോന്ന് ദൈവം സഹായി ച്ച് അസുഖങ്ങളൊ ഒന്നൂല്ല ഇങ്ങനെ പോണു പിന്നെ ആ ഇവിടെ മഴ ഏകദേശം മാറി ഇപ്പം ദാ
ആ ആ ഇവിടെ വെയിലൂണ്ട് മഴ മഴണ്ട് അങ്ങനെങ്ങനെ വന്നോണ്ടിരിക്കണ്
ആഹ് ഇവിടെയും കൊറച്ചുമുബ്ബേ അങ്ങോട്ട് പെയ്ത് അത് കഴിഞ്ഞ ഇപ്പത ഇപ്പതാ നല്ല വെയിലായി വെയി ഇല്ലാന്നെ
ഉം ആ അതാ ഉം തുണിയൊക്കെണ്ട് അതൊക്കെ പെറുക്കിടണം
ആ ഞങ്ങക്കും കഴുകാൻ കിടപ്പുണ്ട് ഈ മഴ ഇങ്ങനെ നിൽക്കുന്നോണ്ട് മ്മ്മ്മ്മ്
ആ ഒ ഒരു ഒന്ന് തുണി അങ്ങടി ഇടും അത് കഴിഞ്ഞ് ഞാനപ്പോ അപ്പാകത്തേക്ക് ഒന്ന് കേറിയപ്പോഴെക്കും മഴയും പിന്നെ തുണി എടുക്കും പിന്നേം തുണി ഇടാൻ വെയിലത്തേക്ക് ഇറങ്ങണം ഈ ഇറങ്ങലും കേറലും തന്നെ കാലും നീര് വന്ന് ചാവും തോന്നുന്നു
ഹ് ഹ് ഹ അതാ ഇത് കൊയപ്പം ഇതാ ഇതെപ്പെയും ഈ മഴ സീസൺ ആവുമ്പോ ള്ള പ്രശ്നം ഇതാ ഏറ്റവും പ്രധാനം ഈ തുണി ഒണങ്ങാനാണ് പ്രശ്നം നാളെ നോമ്പ് നമ്മളൊന്ന് ഒണങ്ങി വരുന്ന സമയമാകുമ്പോ ആയിരിക്കും അടുത്ത മഴ വരുന്നത് നമ്മളത് ശ്രന്തിച്ചില്ലെങ്കിൽ അതും നനഞ്ഞു പോവും വീണ്ടും പിന്നെ അത് ഉണക്കാൻ നിക്കണം അങ്ങനെ അന്നേരം ജോലിയൊക്കെ നടക്കുല്ലേ ആഹ് അന്നേരം ജോലിയൊക്കെ തീർന്നിട്ടൊക്കെ വിളിക്കാം ജോലിയൊക്കെ നടക്കട്ടെ എന്നാ അയ് ക്കോട്ടേ
ഉം ശരി